ഹലോ എന്തൊക്കെ സുഖല്ലേ
ആഹ് ആഹ് സുഖാട സുഖ ഞാൻ പേര് മാറിപ്പോയിട്ടോ
അഹ് ആഹ്
ഒരു പേര്ൽ തന്നെ രണ്ടു പേര്ണ്ടടാ അപ്പ അവളിപ്പം വിളിച്ച് ഞാൻ സംസാരിച്ചോണ്ട് ഇന്നതാ എന്നിട്ടിപ്പ ശരി എന്നാ പിന്നെ വിളിക്കാന്ന് പറഞ്ഞ് വെച്ചപ്പോ പെ ട്ടന്ന് വീണ്ടും കോള് വന്നപ്പഴേ
ആഹ് അങ്ങനെ സുഖം മഴയൊക്കെ ആയിട്ടേ മുറ്റത്തൊക്കെ നിറയ പുല്ലാണ്
ഉം എല്ലാടവും ഇത് തന്ന പുല്ല് പറിക്കാനൊന്ന് രി പുല്ല് പറിക്കാനൊന്നു എനിക്ക് വയ്യ
ഉം ഞാൻ ചെത്തി കോരിയ എന്താന്നോ അതിനൻസരിച്ച്
അല്ലടാ എന്ന് പറഞ്ഞാ മണ്ണിളകൂല്ലേ
ആഹ് ഇത് പറക്കുമ്പോ പിന്നെ പെട്ടെന്ന് അങ്ങനെ വരുന്നില്ല
ആഹ് ചെത്തുമ്പോ മണ്ണെളകുല്ലേടാ മണ്ണിളകുമ്പോ നല്ല മണ്ണിളക്കം ഉള്ളപ്പം വീണ്ടും പെട്ടെന്ന് വരത്തേയുള്ളൂ പറിച്ച് പറിച്ച് കളയാ അല്ലെങ്കിൽ ചൂടുവെള്ളം കൊണ്ടൊഴിക്കാം
ചൂടുവെള്ളം ഒയ് ചൂടുവെള്ളം ഒഴിച്ചാല് കൊറച്ച ഒഴിക്കേണ്ടി വരു മുറ്റ ഫുള്ള് ഒഴിക്കേണ്ടി വരും പമ്പ് വെച്ച അടിക്കേണ്ടി വരും അത്രയും പുല്ലാണേ
അതെല്ലെ ആഹ്
ഇത്രയും പുല്ലാണ പിന്നെ കൊറേക്കെ ഇവിടെ അഛ മരുന്ന് അടിക്കും മറ്റേ പുല്ല് കരിണ
അത്രക്കുണ്ട്
അഹ് അത്രയും പൊന്തും ഇവിടെ കുറച്ച് പാടത്തിന്റെ സൈഡായ
ആഹ് തു ആഹ് അതുകൊണ്ടാ മണ്ണളക്കെ ഉള്ളതോണ്ട് പെട്ടെന്ന് വരും മഴയും കൂടെ ആയ പിന്നെ പറയാൻ വേണ്ട ലോ
വീടിന്റെ നാല് സൈഡും ഉം കഴ യിച്ചു കുട്ടീനെക്കെ സ്കൂളിൽ വിട്ട് ഇങ്ങനെ ഇരിക്ക രണ്ടുകേളും കൂടെ ഉണ്ടാവുമ്പോ ഫോണ ഒന്നും എടുക്ക ക്കല് നടക്കൂല
ഉം ഞാനും മോളെ വിട്ടിട്ട് പിന്നെ വന്ന് കൊറച്ചു നേരം കാര്യക്കെ പറഞ്ഞോണ്ടിരുന്നിട്ട് ഇപ്പ ഇങ്ങോട്ട് കേറി കഴിക്കാൻ എടുത്തപ്പോഴ അടുത്ത ആള് വിളിച്ച
ആഹ്
ങ്ങനെ അവളോട് കാര്യം പറഞ്ഞോണ്ടിരുന്നതാ
ആഹ
അവളോട് കാര്യം പറഞ്ഞ് കഴിച്ചും തീർന്ന്‌
ന്തേ കയിക്കല് കയിഞ്ഞോ
കഴിഞ്ഞു കഴിഞ്ഞു ന്തായിരുന്നു രാവിലെ ദോശ അപ്പം പുട്ട്
ദോശ ദോശ
ദോശ എല്ലാടോ ദോശ കറി
ത് വയങ്കര ഇഷ്ട ദോശക്ക് സാമ്പാറ് ദോശ
ആഹ് ഇന്ന് എല്ലാർക്കും സോ സാമ്പാറും ദോശയാന്നല്ലോ എനിക്ക് മാത്രം സാ ദോശേ കടലായിരുന്നു
എന്ന് വെറൈറ്റി ആയിക്കോട്ടെ ഒരാക്കെങ്കിലു
മോ മോക്ക്ഷ്ടം കടല അതാഉമ്പോ ചോറിനും കൊടുത്തു വിടാം
ആഹ് ആഹ് കിഷ്ടം പുുട്ടിക്കിഷ്ട കടലക്കറി ഭയങ്കരഷ് വറത്തരച്ച് വെച്ചാ വയങ്കര ഇഷ്ട എനിക്ക് പഞ്ചസാര ഇട്ട് കഴിക്കുന്നത് ഇഷ്ടല്ല ഇവിടെ കു ട്ട്യേക്കു ഇഷ്ടല്ല കറി വേണം കടിക്ക് കറിണ്ടെങ്കി അങ്ങനെ കഴിക്കും അല്ലെങ്കി
അഹ് ഇവിടെ ആഹ് ഇവിടെ ഇക്കായക്കും മോക്കും പുട്ടിന് കറിയുണ്ടേ കഴികു ഇതുപോലെ കടല അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ബിഗ് ഫോ അങ്ങനെക്കെ ഉണ്ടെങ്കി പക്ഷെ എനിക്കിതൊന്നും വേണ്ട എനിക്ക് പഞ്ചസാര മതി നമ്മളൊക്കെ വീട്ടിമ്മായൊക്കെ പുട്ടിന് പയറും പുഴുങ്ങി പപ്പടൊക്കെ പൊരിച്ച് തരത്തിലെ
ഉം
ഞാനെന്താ ചെയ്തതെറിയോ എന്റെ പയറും എന്റെ പപ്പടവും എടുത്തുകൊണ്ടൊന്ന് മാറ്റിവ ചോറുന്നുമ്പോ എടുക്കും എന്നിട്ട് ഞാൻ പഞ്ചസാര ഇട്ടിട്ട് പിന്നെ കട്ഞ്ചായയോ അല്ലെങ്കി ചായയോ എന്താ ഉള്ളന്ന്ച്ചാ അതൊക്കെ ഒരു സൈഡില് ഒഴിച് ഇളക്കി
അതൊണ്ട് അതൊണ്ട് ഉച്ചക്ക്ള്ളതായല്ലോ
അഹ് അതായി മങ്ങനെ ചെയ്യുന്നേ ആഹ് കഴിഞ്ഞു അടുക്കളയിലാ അടു ക്ക് അല്ലാതെ പരിവാലങ്ങളൊക്കെ കഴിഞ്ഞു ചോറ് കൊടുത്തു വിടുന്നുണ്ടേ
അതെ ഞങ്ങക്കിവിടെ പിന്നെ ചോറ് കൊടുത്ത വിടണ്ടാത്തോണ്ടി ചോറൊക്കെ ഇനി ഇങ്ങനെ ആക്കിട്ട് വേണം
പതുക്കേ ചെയ്യുള്ളൂ മോള് സ്കൂളി പോവാത്ത ദിവസം ഈ സമയത്ത് കാപ്പി പോലും നല്ലോണം ആവൂല ഇങ്ങനെയിരിക്കും അവിടെ ഇവിടെക്കെ ഇരിക്കും അവളും പല്ല് തേച്ചിട്ട് വന്ന് ചായ
ക്ക് നേരത്തെ എണീറ്റിട്ട് അങ്ങടെടുക്കാണെങ്കി പെട്ടെന്ന് തീരും
പെട്ടെന്ന് തീരും അത് സ്കൂളിൽ പോകുന്ന ദിവസം മാത്രേ ഉള്ളൂ പെട്ടെന്ന് തീരുന്നെ തിങ്കൾ മുതൽ വെള്ളി വരെ മാത്രേ ഉള്ളൂ പെട്ടെന്ന് തീരുന്നെ ശനിയും ഞായറും കണക്ക ഞായാഴ്ച പിന്നെ പറയും വേണ്ട ഇക്കാ കൂടെ വീട്ടിലുള്ളത് കൊണ്ട് പിന്നെ പറയും വേണ്ട എപ്പഴെങ്കിലും ചെയ്യുള്ളൂ
ഏഹ്
കാരണം നിർബന്ധംല്ല അങ്ങനെ അവള് പിന്നെ എണീ ണീച്ചു വന്നടെനെ പല്ലും തേച്ചു എന്തെങ്കിലും നുള്ളി പററക്കാനുണ്ടെങ്കിൽ നുള്ളി പറക്കി കഴിഞ്ഞ കുഞ്ഞുങ്ങളല്ല പിന്നെ വിശക്കത്തില്ലല്ലോ പെട്ടെന്ന് അതെല്ലാം റെഡിയ കിക്കോ വെക്കും എന്നിട്ടിങ്ങനെ പറയു ഉമ്മച്ചി വിശക്കന്ന് താ എന്ന് പറയുമ്പോ ചൂടോടെ ഉണ്ടാക്കി കൊടുക്കും
ആഹ്
ഉം പക്ഷെ ഇന്ന് ഇന്നൊക്കെ നമ്മുടെ ജോലിയെല്ലാം കഴിഞ്ഞു അടുക്കളെ കഴിഞ്ഞു ഇനി പാത്രം കഴുകണം തുണി അലക്കണം തൂക്കണം മുറ്റം തൂക്കാൻ പറ്റത്ത
ആ അത് അതന്നെ ഒരു പണിയാണല്ലോ അലക്കലും തൂക്കലും
തൂക്കലും പരുവാടി കുഴപ്പല്ല ഈ അലക്കലും തൂക്കലും ആ ഏറ്റ് ഏറ്റവും വലിയ പാട് നാടുവേദന കൂടെ ഉണ്ടെങ്കിൽ പിന്നെ പറഴും വേണ്ട
ഇവിടെ അടിച്ചു വാരി അങ്ങട്ട് തുടച്ചേ കുട്ടികളുള്ള എന്ത് തീരെ ഒരു വട്ടം ഒന്നും തുടച്ചിട്ട് കാര്യല്ല രണ്ട് മൂന്നും പ്രാവശ്യം ഓല് ഓരോ ഭക്ഷണം കഴിക്കുന്നതിനനുസരിച്ച് തുടയ്ക്കണം പോയിട്ട്
അത് മാത്രോ മഴയുടെ ആന്ന് പിന്നെ പറയാൻ വേണ്ട
ആഹ് അതെ പറഞ്ഞാ കേക്കൂല കാണാതെണെങ്കിലും മു ഒറ്റത്തിക്കേണ്ടിറങ്ങും ആ കാലും കൊണ്ട് രറ്റ കയറിയല്ലോ ഉള്ളിക്ക്
ചെരുപ്പിട്ടൊണ്ട് പോ ചെരുപ്പിട്ടൊണ്ട് ഇറങ്ങെന്ന് പറഞ്ഞാ എത്ര പറഞ്ഞാലും കേക്കൂല. അവർക്ക് അതൊരു രസം ഇവിടെ അത് തന്നെ മോള് ചെരിപ്പിടത്തില്ല ചെരിപ്പിടാതെ ഇറങ്ങിപ്പോവും ലാസ്റ്റ് എന്റെ ഒരു പ കൊച്ചാപ്പ ഉണ്ടേ ലാസ്റ്റ് കൊച്ചാപ്പ ഇത്തിരി പേടി അപ്പൊ ഞാൻ പറിം ഇപ്പൊ ഞാൻ കൊച്ചാപ്പായ വിളിക്കുംന്ന് പറയുമ്പോഴത്തേനും പിന്നെ പോയി എടുത്തിട്ട് എന്നും
ഉം ഇവിടെ പിന്നെ ആരും പോേടിയില്ല പോലീസിന് വിളിക്കണം പോലീസിന് വിളിക്കാന്ന് പറഞ്ഞാ പിന്നെ ഒന്ന് അടങ്ങും ഇതിലെ റോട്ട് കൂടെ ഇടക്ക് പോലീസ് ഇങ്ങനെ പോകും അപ്പൊ കാണുമ്പോ ഭയങ്കരപേടിയാ
പേടിയല്ലേ പക്ഷേ ഇവിടെ അവക്ക് നേരെ തിരിച്ചാ പോലീസിിനെ ഭയങ്കര ഇഷ്ടവാ
ആണോവിട ഇനിം പേടേുള്ളൂ ജയില കൊണ്ടോന്നൊക്കെ പറഞ്ഞാ പേട ക്കും രണ്ടും കൂടെ അടിയണ നിന്ന അടി കൂടും
ഇവിടെ പേടിയില്ലെടാ നമ്മള് പുറത്തോട്ടൊക്കെ ഇറങ്ങുമ്പോ മാറ്റേ ട്രാഫിക്കിന്റെ അവിടെയൊകേ അവര് നിൽക്കുല്ലോ റ്റാറ്റ കൊടുത്തിട്ട് പോവും അപ്പൊ അവരും കൊടുക്കും അങ്ങനെയൊക്കെ ആയപ്പോ അവർ അവർക്ക് പോലീസിനോട് ആ പേടിയ ഇല്ല എപ്പ കണ്ടാലും ടാറ്റ വണ്ടിലിരുന്നാലും കൈ നീട്ടി ടാറ്റാ ടാറ്റന്ന് പറഞ്ഞു കൊടുക്കും
ഉം ഉം
അവർക്ക് അതോടണ്ട് പോലീസിനേ പേടിയില്ല ആകെ പേടി എന്റെ കൊച്ചാപ്പായ മാത്രേ ഉള്ളൂ
ആഹ് അങ്ങനെ ഒരാൾള്ളത് നല്ലതാ
നല്ലതാ അത് ആഹ് പേരും പറഞ്ഞഞ് എന്തെങ്കിലുക്കെ ഇതാക്കുന്ന കടു കഴിക്കാനായാലും ഞാൻ പറിം കഴിക്കുന്നോ ഇല്ലങ്കിൽ ഞാൻ ഇപ്പൊ കൊച്ചാപ്പായ വിളിക്കും ഫോൺ കയ്യിലോട്ട് എടുക്കുമ്പോ പെട്ടെന്ന് വരും ആഹ് ഒരു പേടി മാത്രള്ളു
ഇവിടെ പിന്നെ ഫോണിൽണ്ടല്ലോ പ്രേതങ്ങൾ അതൊക്കെ അതൊക്കെ കാട്ടി കൊ ത്താണ്ടല്ലോ പേടിച് അന്നങ്ങൂല അവിടെ ഇരിക്കുന്നോടത്തി ഇരിക്കുക അതൊക്കെ ഭയങ്കര പേടിയാ
ഇത് വെ ഇത് നേരെ തിരിച്ചാ സ്കൂളിന്ന് വന്നു കഴിഞ്ഞിട്ട് പിന്നെ മദ്രസയിലൊക്കെ പോയിട്ടരുമ്പത്തിന് ഇക്ക വരുവല്ലോ
ആഹ്
ഇക്ക വന്ന് കഴിഞ്ഞാൽ പിന്നെ കൊറേ നേരം ഇക്കാടെ ഫോണെടുത്ത് കാണുക ഈ കാണുന്ന ഫുൾ ഇതാ പ്രേതത്തിന്റെ യൂട്യൂബിലോട്ട് അത് കൊറേങ്ങനെ ഉണ്ട് ഭയങ്കര ഇ ഇഷ്ട പോ കാണൻ
ഉം ഇവിടെ അത് പറ്റൂല അത് പേടീന്ന് പറഞ്ഞണ്ടല്ലോ പിന്നെ രാ രാത്രി കടന്നറങ്ങുമ്പോഴും കൂടെ അത് പറഞ്ഞ് കരയും
ആ ഇവിടെ കാണാനൊക്കെ ഇഷ്ട രാത്രി കരയത്തൊന്നും ഇല്ല അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്തിനെങ്കിലും തിരുമ്മു മ്മച്ചി കൂടവാ കൂടവാ അങ്ങോട്ട് ഇങ്ങോട്ടും ഇതിലെ ഓട്ടവാ എന്നാ കാണാൻ ഇഷ്ടവുവാ പൂച്ചകരയുന്നല്ലോ.
പൂച്ച ഇണ്ട് വടെയ് പൂച്ച ഇഷ്ടം പോലെയാണ് ഒരു പൂച്ചണെങ്കി വന്ന് കേറിയിട്ടുണ്ട് അത് പോണില്ല.
പെറ്റ അല്ല വീട്ടില് തോനയുണ്ടോ അതോ അയലൊക്കത്തെയോ?
വീട്ടില്ല്ല അത് കൂടെ വന്ന് കേയറിയതെന്തോ ആണ് ഒരു കുട്ടിയ്ണ്ട് വീട്ട മിഞ്ഞന്ന് രാവിലെ ചായ കുടിച്ചുകൊണ്ടിരിക്ക പാത്രത്തില് അട്കേറി വന്നിരുന്നു.
എടാ വന്ന് കയറ്ന്ന നല്ലയാ കേട്ടോ കിടക്കെട്ടോ ഒടിച്ചൂവിടല്ലേ? എനിക്ക് ഭയങ്കര ഇഷ്ട ഭയങ്കര ഇഷ്ട പൂച്ചയെ പക്ഷെ ഇവൾടെ
കൊറവൂണ്ടല്ല. കുട്ടികളൾ ഉള്ളതുകൊണ്ട് പേടിയാണ്. ഓരോ പാത്രത്തിലൊക്കെ വന്നിര്ന്ന നമ്മള് ശ്രദ്ധിക്കൂലല്ലോ. പെട്ടോ ഒരിടുത്ത് കഴിക്ക അല്ലങ്കി എടുത്ത് അതിനെ എന്തെലും കാട്ടിയ അത് തിരിച്ച് കടിക്കും.
അതെ അതെ ആഹ് അത് മാത്രമല്ല കുടയും എനിക്കും ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഇവള്. എത്ര പറഞ്ഞലു രണ്ടു പേരെ ഉണ്ടായിരുന്നു. രണ്ടുപേരെ പിന്നെ വേറൊരാക്ക് കൊടുത്തു. അതായത് വേണോന്നും പറഞ്ഞ് കൊണ്ടുവന്നിട്ട്. പിന്നെ ഇവൾടെ ഇത് കൊണ്ട് കാരണം. ഇതിന്റെ പേരിൽ പിന്നെ അവളോട് അലക്കാനും വഴക്ക്പറയാനും നേരൊള്ളു. പിടിക്കല്ലേ മോളെ പിടിക്കല്ലേ മോളെ എന്ന് പറഞ്ഞ കേക്കൂ അല്ല കണ്ട് നിക്കുന്നത് നല്ലതാ. അങ്ങന പിന്നെ അയലൊക്കത്തെ വീട്ടി കൊടുത്തു അവർക്ക് അവരോട് കൊണ്ടോക്കോളാൻ പറഞ്ഞ്. ഭയങ്കര ഇഷ്ട പക്ഷെ അപ്പറത്തെ വീട്ടീന്ന് വേറൊരു പൂച്ച ഇവിടെ വരും. പറഞ്ഞതുപോലെ തന്നെ ഈ ഇവളുണ്ടെങ്കി ഞാൻ പേരക്കകതത്ത് കേറ്റത്തില്ല. ഞാൻ പറയും പൊകൊ ഇവള് പോയിട്ട് വന്നാതിന്ന് പറയും.
ഇവിടെന്നെന്തെടുത്ത് എവിടെയോ വളർത്ത വളർത്തണ പൂച്ചയായി തോന്നണതുകൊണ്ടാണ്. പേടില്ലാത്ത
പേടിയില്ലാതെ വരുന്ന് അതെ നല്ലോണം കരയ്ന്ന് കുഞ്ഞാന്ന് തോന്നുന്നു.
നല്ലോം കരയും ഞാൻ അങ്ങട് നടക്കുമ്പോ എന്റൊ പുറകെ പോര ഇങ്ങോട്ട് നടക്കുമ്പോ അങ്ങോട്ട് വരിയാ പുറകെ നടക്കണ്. ആഹ് അതൊക്കെ ശെരിയ പക്ഷേ ക്കീ ഈ പാത്രത്തിൽ വന്നിരുന്നപ്പൊയ്ക്ക് അതോടങ്ങട്ട് തീർന്ന്ക്ക്.
ആത് ല ആഹ് അത് നമ്മൾ അത്
ച്ചോണ്ടിരിക്കേന് ഞാൻ അത് ഇന്റെതായോണ്ട്.
ആഹ് കൊഴപ്പല്ല നമ്മള് പിന്നെ അന്നേരം എടുത്തങ്ങളയാതെ കുഞ്ഞുങ്ങടുത്തൊക്കെ നമ്മള് കാണത്ത് പോലും ഇല്ല ചെലപ്പോ
ഇല്ലേ ഈ പാത്രത്തില് ചെലപ്പോ ഒപ്പം പോയി ഇരുന്ന് കഴിച്ചാ ഓല് ചെലപ്പ അതിന്റെ ബാക്കി ഓരും കഴിക്കും.
ക കഴിയും കാരണം അവർക്ക് അറിയ ത്തില്ലല്ലോ പിന്നെയ് പ്രത്യേകിച്ചും പൂച്ചമാന്തൊക്കെ അത് മാത്ര അല്ല ഇപ്പഴ്ത്തെ പനിം ഞാൻ ഇപ്പൊ അതുകൊണ്ട് ഈ ഞാൻ പറഞ്ഞില്ലേ അപ്പറത്തെ വീട്ടിന്ന് വഒരും. വലിയ പൂച്ചയാ നല്ല എണക്കം. ഞാ ഇപ്പ അതുകൊണ്ട് ഇവിളൊള്ളപ്പം കേറ്റാത്തതും. പ്പ അധികം അടിപ്പിക്കത്തില്ല പൊറത്ത് വരും കഴിക്കു പിക്കാകൊടുക്ക അകത്തോട്ട് കേറ്റരുത് ഇപ്പൊ ഈ പനിയൊക്കെ ഇല്ലയോ? അതോണ്ടിപ്പം അടുപ്പിക്കത് അതോണ്ട് അടുപ്പിക്കത്തില്ല. മഴയും, പനിയും.
ഉ പിന്നെ ഇതിനെയൊക്കെ വളർത്തുമ്പോ കറ ഒക്കെ സൂചി ഇതൊക്കെ വെച്ച് കൊണ്ടടക്കണേ?
കൊ കൊണ്ടടക്കണം അതെ എനിക്ക് ഞങ്ങൾ വളർത്തുന്നല്ല. എൻ്റെ വീ ട്ടി പോയപ്പോ ഈ ആഹ് മോക്ക് രണ്ടര വയസ്സുള്ളപ്പം ചെറുതായിട്ടൊന്ന് മാന്തിയതേയുള്ളൂ. ഇപ്പ കാരണം പെട്ടെന്ന് ചെന്ന് പിടിച്ചപ്പോ പൂച്ച പേടിച്ചു പോയി ഇവള് ചെന്ന് പൊക്കി എടുത്തപ്പഴുത്തേനും പൂച്ച പേടിച്ചിട്ട് തിരിഞ്ഞ് മാന്തി ചെറുതായിട്ടെ കൊണ്ടോള് പക്ഷെ അന്നരം വലുതായിട്ട് കാര്യക്കില്ല പിന്നെ ഒരാഴ്ചൊക്കെ കഴിഞ്ഞപ്പോ പനിയായി ഇവക്ക് അന്നേരം പിന്നൊരു പേടി അങ്ങനെ പനിക്ക് കാണിക്കാൻ പോയപ്പോ ഞാൻ ഡോക്ടറോട് ഇതുപോലെ പറഞ്ഞു ഇതുപോലെ മാന്തി എന്ന് പറഞ്ഞ് അപ്പോ ഡോക് ഇഞ്ചെക്ഷൻ എടുക്കാൻ അങ്ങനെ ഒരാഴ്ച ഇൻഞ്ചക്ഷൻ എടുത്ത് ഈ ഓരോ ആഴ്ച രണ്ടോസം രണ്ടോസം കൂടുമ്പഴല്ലേ പോവണ്ടത് ഏഴ് ഇഞ്ചക്ഷൻ അങ്ങനെ എടുത്ത്
ആ
അവക്ക് മോൾക്ക് അതിനുശേഷം ഈ ഇഞ്ചക്ഷനൊക്കെ ഹൈ അല്ലയോ ഭയങ്കര അങ്ങനെ അതിനു ശേഷം പിന്നങ്ങ് ക്ഷീണിച്ച് കറു ക്കേം ചെയ്ത് ആ മരുന്നിന്റെ എഫക്റ്റാ
ആഹ് ഞാനേ ഞാൻ തിരിച്ച് വിളിക്കാ ട്ടോ എന്റെ കുട്ടി വിളിക്കണണ്ട് എന്താന്ന് ഒന്ന് നോക്കട്ടെ ആഹ് ആയിക്കോട്ടെ
ശരി ആഹ്